ഹലോ ആഹ് ഇപ്പോ കേൾക്കണുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്നിട്ട് ഇവിടെ ഇന്ന് ഇന്ന് നല്ല വെയിലാട്ടോ ഇന്നാലെ വരെ ഇന്നല എൻക്ക് നല്ല മഴ അയിനാലോ
അതെ അതേമാരി രാവിലെ നല്ല മയല് ഇരുട്ടത് നല്ല
ആഹ് രാവിലെ രാവിലല്ല മഴയിണ്ടായിരുന്നു ഈ കുട്ടികള് മദർസുക്കുക പോണ നേര ത്തൊക്കെ ആഹ് ആഹ് നേരത്ത് നല്ല മഴേന്ന് പക്ഷെ ആഹ് സ്കൂൾക്കുള്ള പോക്ക്‌ കുടി കഴിഞ്ഞ് പിന്നെ വെയി ല്ലയി ഇന്നിപ്പോ കൊറേ തുണികളൊക്കെ ഉണങ്ങി കിട്ടി
അതെ ഉം ഞാൻന്റെ മോള് കോ മൂത്രഴിച്ചിനാക്ക് പൊറത്ത്ക്ക് ഇട്ട് ഒണക്കി ഈ മൂത്രൊകൊഴി ച്ച നല്ല വാസനല്ലേ ഈ മയക്കാലം ആവുമ്പോ അണെ അണേ
ഉം
ഉം
ഇന്ന് കൊറേ ഒക്കെ ഒരു മുറ്റത്തിനൊക്കെ ഒരു വൃത്തിയിണ്ട് കാണാന്
ആഹ് അതന്നെ അല്ലെങ്കി ഇങ്ങി മുറ്റത്തിക്ക് എറങ്ങാനും മടി എല്ല് ത്രനും മടി ഉം
പിന്നെ വൈക്കലും ഇന്നലെ പോയി ഞങ്ങള് വിടെ ഞാനും കുട്ടിയൊക്കെ വയ്ക്കിവീണ്
ഏഹ്
ഇങ്ങനെ ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ വഴിക്കലല്ലേ മുറ്റൊക്കെ ഇങ്ങള അവിടെ ഈ ഇതൊക്കെ തോടും പാടൊക്കെല്ലേ ഹലോ
അലോ ആഹ് കേക്കുന്നുണ്ട് ആഹ് ഉണ്ട് അവിടെക്കെ വരേ കേറിയന്ന്പ്പ മയയ്തിട്ട് ഇപ്പ വൈനാ ട്ടിലങ്ങള് ഇത് ഇത് മണായിക്കാണ്ട് മയ പെയ്ത്‌തായിക്കാണ്ട് വാർത്തയിലൊക്കെണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ങ്ങ് കേട്ടു
ടെയ് എന്തൊക്കെയോ ഉം ഇന്തായിക്കണ് മരിച്ചിക്കണ് മൂന്നു പേരറ്റെ അഞ്ചു പേരെ കാണാതായി ട്ട്ണ്ട് മണ്ണിന്റെ അടിലേയ് ഉം മഴക്കാലാവുമ്പോ ഒരു പേടിയാല്ലേ വള്ളംങ്ക് മയവാണാനും ഞല് അധികം ആവും ചെയ്യരുത്
ഉം
ഉം
ഇപ്പ അതിനൊക്കെ കാരണം ഞമ്മളന്നെയാണ് ഈ മ എല്ലും ഇടിച്ച് തകർത്ത്
ആഹ് അതെ
ഇപ്പൊ കുന്നും മലകളൊന്നും ഇല്ലല്ലോ ഒക്ക മനുഷ്യന്മാര് കയ്യ്ണ പോൽത്തിലൊക്കെ നശിപ്പിച്ചു തുടങ്ങിയപ്പോ മഴ പെയ്യുമ്പോ ഇപ്പം മണ്ണിന് താങ്ങാൻ കഴിയാതെങ്ങട്ട് ഒക്കപാട് ഇടിഞ്ഞ്ത്തി പോവാണ്
അതെ ഇപ്പൊ വാർത്തേല് ഫുള്ള് അതന്നേണ് കാണിക്കണതേയ് അപ്പൊ ഈ കമ്പനീന്റെന്തോ ആണ് ട്ടോ അതോണ്ട് മാറ്റാനൊക്കെ പറഞ്ഞീന്ന്മണ്ണിന്റെതൊക്കെ പക്ഷേ ഓലെ മുഖ്യമന്ത്രിക്കെ പറഞ്ഞീനി പക്ഷേ ഓല് ഇങ്ങനെ വിചാരിച്ചില്ല പെട്ടണയിരണ്ടീസാണ് നല്ല മഴ പെയ്ത് മണ്ണ്ട്ച്ചിണ്ടായത് തൊഴിലാളികളൊക്കെ ഉണ്ടായിനീന്നൊക്കെ പറഞ്ഞു അല്ലേലും ഇപ്പോ മറ്റൊരു ചൂരൽമര അവിടെക്കൊരു മ പ്രദേശോ അങ്ങനെയൊക്കെയാണെന്ന്
ആഹ് അതിന്
മണ്ണോ
ആഹ് മലംപ്രദേശം വനം മേഖലിഅല്ലേ അവിടൊക്കെ പിന്നെ ഇതാണ് മാ മെയിനായിട്ടുള്ള കാരണം ഇതന്നെയാണ് മണ്ണിന് പിടിച്ച് ക്കാൻള്ള ഇതില്ല കൊറ കൊറാ ഇല്ലോട്തോൾള്ളതൊക്കെ നമ്മള് മാന്തിട്ടും ഇപ്പമ്മ ന്നെ ഫുൾ വീട് എടുക്കണന്നുണ്ടെങ്കില് നമ്മള് പാടം നികത്തി ട്ടോ അല്ലെങ്കില് കുന്നിടിച്ചിട്ടാണല്ലോ
പിന്നോട്ട് ചിന്തിച്ചൂലല്ലോ ഇപ്പത്തെ ആവശ്യം ആവശ്യം എന്താ അതാണ്ട് ചെയ്യാ ന്നാ അപ്പുറത്തേക്ക് ശല്യണ്ടോ മുന്ന്ക്ക് ശല്യ ബേ അതൊന്നും നമ്മ ശ്രദ്ധി
അമ്മ അമ്മള അപ്പഴത്തെ ആവശ്യം നിറവേറണം അത്രേള്ളൂ
അതെ മോനിം കൊണ്ട് പുതിയാപ്പള പോയിനീ പാടത്ത്ക്ക് ഇങ്ങട്ട് ഓനൈക്കറങ്ങണം
ആഹ് വെള്ളത്ത്ക്ക് കുട്ട്യാക്ക് ഇതാണല്ലോ ഇപ്പൊക്കെ പേടിയാണ് പയേപോലെയല്ലല്ലോ
അതെ ആഹ് ഇപ്പയിന് രോഗങ്ങളെ പേടിയാ അമീബി മാ ഓരോ ങ്ങളാണല്ലോ
കെട്ടികെടക്കുന്ന വെള്ളത്തിലും ഒക്കെ പേടിയാ പൺ ണ്ട്ന്നൊക്കെ പറഞ്ഞാ നമ്മള് ചെറിയതാകുമ്പളൊക്കെ ഫുള്ള് പാടത്തും പറമ്പിലൊക്കെ തന്നെയല്ലേ നമ്മളൊക്കെ വളർന്നത് അന്ന് അന്നൊന്നും ഒരു കൊഴപ്പോ
ആ ഇല്ല അതുപോലെ നമ്മള നിർത്താൻ മാണ്ടി കുട്ട്യാളൊപ്പം പോവാ ഇന്നിട്ട് കുട്ട്യാളെ ശ്രദ്ധിക്കാതെക്കാ ഇന്നൊരു വാർത്ത കണ്ടു ഒരു കുട്ടി മരി ച്ചു ഉമ്മച്ചാടി
സങ്കടായില്ലേ കണ്ടപ്പോ
ആഹ് അയിനെ എടുക്കണതും കണ്ടിട്ടൊരു എടങ്ങാറ്
എടങ്ങേറ് ശ്രദ്ധയില്ല നമ്മക്കും ശ്രദ്ധയില്ല അല്ലെങ്കി ഇതാണെ ഒക്കെ സോഷ്യൽമീഡിയയിൽ വൈറലാവണം അത്രേ ഉള്ളൂ അതിനപ്പുറ അതൊക്കെ ഒരു ചിന്ത ആരിക്കൂല്ലേ
ഇപ്പൊ ആ കുട്ടീനെ ശ്രദ്ധ
ആഹ് അമ്മള് വെള്ളത്ത്ക്ക് എറങ്ങുമ്പോ അമ്മളെ മക്കള് ഒപ്പൊറെങ്ങുന്ന് ഒറപ്പാണ്
അതെ അതെ
ടൈമിലാ ആ മക്കളെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചിക്കണങ്കില് അത് സംഭവിക്കൂലെനല്ലോ പക്ഷെ ഓല് ശ്രദ്ധിച്ചെന്തേച്ചാല് ആ വ് വീഡിയോ എടുക്കണം വൈറലാവണം അത്രേ ചിന്തയിണ്ടായിട്ടുണ്ടാവൂള്ളൂ
ഞാൻ പറയാ എന്നപ്പ അവർക്കൊരു മനസ്സ്ക്ക്ഞ്ഞി മറക്കാൻ പറ്റാത്ത ത്തൊരു അനുഭവന്നെയ്കാരം ഏഹ് മക്കള് പോയാലും
മ ആഹ് അയിക്കൂടെ ഓർമിച്ചെടു ക്കാന് ഒരു വീഡിയോ കൂടി കിട്ടേം ചെയ്ത്
എല്ലാരെ സൊ ഇതില് എത്തിക്കണല്ലോ ഐറ്റങ്ങൾക്ക് ല്ലേ മക്കളെ ശ്രദ്ധിക്കാഞ്ഞിട്ട്
ഉം അത് അത് ആ സംഭവം മക്ക് ക്കളെ ശ്രദ്ധിക്കാത്ത ഒരൊറ്റ സംഗതി തന്നെയാണത് ശരിക്ക് ആ കുട്ടീനെ ഒന്ന് ശ്രദ്ധിച്ചിക്കണ്ന്ന്ണ്ടെങ്കി അത് സംഭവിക്കൂലെനിയല്ലോ
നല്ല ഒയ്ക്ക്ള്ള വെള്ളം നല്ല ആയൊന്നുല്ല കുട്ടിയേക്ക്
ആയില്ല ആ മതി ചെറിയ മക്കക്ക് അത് മതി ഈ വീഡിയോട് ടുക്കണ ആളു അത് ശ്രദ്ധിച്ചിട്ടില്ല ചാടിയാളും ശ്രദ്ധിച്ചില്ല വീഡിയോ എടുക്കണ ആളും ശ്രദ്ധിച്ചിട്ടില്ല
വേറേം കുട്ടിയേളുണ്ടല്ലോ കൂടെ ഉം എന്തപ്പ ഇപ്പത്തെ കാലങ്ങളൊക്കെ അങ്ങനെ പോണ് ഇപ്പൊ ഉം ഈ പെണ്ണുങ്ങളെന്നെയാണ് അതികോം
ഉം അതെ പെണ്ണുങ്ങക്ക് തന്നെയാണ് അതികോം കാട്ടിക്കൂട്ടലുകൾ കൂ
അതെ ഉം
പെണ്ണുങ്ങക്ക് വല് ബുദ്ധിയില്ലാ ത്ത് ആളുകളാണ് പെണ്ണുങ്ങള് ഇപ്പ അമ്മളെന്നെ
അവസ്ഥ അലോയിച്ചോക്കാ
ആഹ് ഒരു കുട്ടി അത് കണ്ണിന്റെ മുമ്പിന്ന് പോയിട്ട് അമ്മളെ കൈയിന്ന് പോയ പോലെയാണല്ലോ ഇപ്പൊ അത്
ഉം വേറെ മരിക്കണ മാരിയല്ലല്ലോ ഇപ്പൊ അത്
ആഹ് ആപ്പൊ ഒറ്റക്ക് പോയി നമ്മള് കാണാതെ ശ്രദ്ധിക്കാതെ മക്കൾ നമ്മള് കാണാതെ പോയിട്ട് അതൊക്ക് ക്കെ ഒരു ഇത് നമ്മള് ക കെരുതി കൂട്ടി കുട്ടിനെ കൊണ്ട് ഇട്ട പോലെയാണ് ആഹ് ഒരു കാഴ്ച നമ്മളെ മക്കള നമ്മള് ശ്രദ്ധിക്ക
ആഹ് പിന്നെ
ഇപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ അയ് ഞങ്ങള ഇവിടെ അടുത്തപ്പോ രണ്ടുര് ഏട്ടനഏ അനിയനും ഏട്ടത്തി അങ്ങനെ എന്തുവാ ഒരു കീട്ടത്തിന് രണ്ടു മക്കളാണ്
ചെറിയൊരു ഒരു കുഴി പോലെുണ്ട് ഒരു കിണർ പോലെ ഒരു കുളം വര ചെറിയതാണ് വലിയ ആഴമ എല്ലാം പിന്നെ ആളുകൾ ഇറങ്ങാത്ത ഒരിതാണ് പട്ട അതിലിപ്പോ രണ്ട് കുട്ടികൾ വീണ് മരിച്ചു അയ്വെച്ചാല് ഈ ആരും പോവലുല്ല അതൊ ണ്ട് ആരും അവിടെ ശ്രദ്ധിച്ചില്ല പിന്നെ ചെലന്താറോ ഈ നമ്മൾ ഈ കിണറിനൊക്കെ ഇടുന്ന ഈ ഗ്രില്ലണ്ടല്ലോ അ ഇത് ഗ്രില്ല് വെച്ചിട്ട് മൂടിയതാണത്
എന്നിട്ട് അയിന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പ് കൂടെ ആ കുട്ട്യാൾ ഇറങ്ങിയതാ
പിന്നെന്താന്നോ പഠിച്ചവന്റെ വിതി അടുക്കല്ലേ അപ്പൊമ്മക്ക് ക്ഷിക്കാരോ അങ്ങനെയുണ്ടാവ അലേയ്ക്കുമ്പോ
ഉം ഉം ഇത് ഇത്ന്നൊക്കെ പറഞ്ഞാല് രക്ഷിതാക്കൾ കുറ്റം പറഞ്ഞഞ്ട്ട് ക്കാര്യല്ല മക്കള് ചെയ്തതാണ് ഇപ്പൊ ആരും എത്തിപ്പെടാ ആഹ് ആഹ് ആഹ് അതൊന്നുംപ്പോൾ ആ ഒരു ശ്രദ്ധിക്കൂലല്ലോ ഇന്റെള്ളേക്ക്പ്പോ കുട്ടികൾ കുട്ടികളെ കാണാതെ തെരഞ്ഞു നടന്ന് എല്ലായിടത്തും കൂടി ആൾക്കാാര് തിരഞ്ഞെടുന്ന് പിന്നെ കുട്ടിന്റെ ഡ്രെസ്സ് കഴിച്ചച്ചതും ചെരുപ്പും കണ്ട് അങ്ങനെയാണ് ആ അയ്ല് തെരഞ്ഞത് അല്ല ആ ഒരു അടയാളം കൂടി ഇല്ലെങ്കിൽ അതിൽ ആരും നോക്കും ൂല പിന്നെ മൂന്നാമത്തെ ദിവസം പൊന്ന്തുമ്പോളെല്ല ആൾക്കാര് കാണുള്ളൂ
അതെ നമ്മൾ അയ്ന് മക്കളൊക്കെ ശ്രദ്ധിക്ക
ശ്രദ്ധിക്ക പൊർത്ത്ക്ക് പോവുമ്പോ നല്ലോം ശ്രദ്ധിക്ക.
ക്കായാലും കൊള്ത്ത്ക്കായാലും.
ആഹ് ഒക്കെ പേടിയാണേ ചെറിയ മക്കളല്ലേ.
ഐറ്റക്ക് അറീലല്ലോ ഐക്ക് വീണാല് ഇങ്ങെനെ. സംഭവിക്കും അവര് വെള്ളം കാണുമ്പോക്ക് ചാടല്ലേ.
കുട്ട്യാക്ക് ഹ് രസാണ് വെള്ളത്തിക്ക് എർങ്ങ് ണതും വെള്ളത്തി കളിക്ക്ണതും.
മുങ്ങുംതാവുന്നയ്റ്റ്ങ്ങക്ക് വിരല്ല ആ കുട്ടി ഇപ്പോ മൂന്ന് വയസായ കുട്ടിയാണ് അയ്നിപ്പൊ എന്തോന്നിച്ചല്ലല്ലോ.
ആഹ് അതാണ് കുട്ട്യാക്ക് അറീല്ല അമ്മളെന്നെ ശ്രദ്ധിക്കണം.
ണ്ടാവൂല ഇങ്ങനെ മുങ്ങും താവും ചാടല്ലെന്നൊന്നും പറഞ്ഞും കൊടുത്തിണ്ടാവൂല.
അതാണ്.
ഉം അങ്ങൻത്തൊക്കെ പറഞ്ഞും മൻസിലാക്കിട്ടുണ്ടാവുല.
അം. കുട്ടി പെട്ടെന്ന് വന്ന് ചാട്ണത് ഹ് ആ ആരും ഓർത്തിട്ടും ഉണ്ടാവൂല.
പക്ഷെ കുട്ടിയാളെ കൊണ്ട് നമ്മള് അങ്ങന് ത്തെ അപകടം പിട്ച്ച സ്ഥലത്ത്ക്ക് പോവുമ്പോ നമ്മള് നല്ലോം ശ്രദ്ധിക്കന്നെ ചെയ്യണം. അതെല്ലാന്ന്ണ്ടെങ്കി കുട്ടിയാളെ കൊണ്ട് പോവാതെക്കാ.
അതെ ഉം.
കൊണ്ട് പോവാണെങ്കി നമ്മള് നല്ലോണം ശ്രദ്ധിക്കും ചെയ്യ മ്മളെ മക്കളെ.
അതെ.
എന്തെങ്കിലും സംഭവിച്ചു കൈഞ്ഞിട്ട് പിന്നെ അത് സംഭവിച്ചുന്ന് പർഞ്ഞിട്ട് കാര്യല്ലല്ലോ.
അതെ ഹ്മ് പിന്നെന്തൊക്കെ.
മോളൊണൊന്നോ?
മോളൊണ്ന്നീല മൊമോൻ ഒണ് ന്ന്ക്ക്ണ് ഓന് ചായ വാണം. ന്നൊക്കെ പറിണ്ടഉടെ.
ആഹ് അംഗൽവാടി വിട്ട് അംഗൽവാടിക്ക് പോവലുണ്ടോ?
ഇല്ല അംഗൽവാടിക്കൊന്നും പോകാറില്ല ചെറിയ മോളായോണ്ടേ. ഹ്കാണ് ക്ക കൊണ്ടാക്കാൻ ബുദ്ധിമുട്ടായോണ്ടെ.
ആഹ് ആഹ്.
പിന്നെ.
കോഴികളുണ്ടോ വീട്ടില്?
കോഴികളൊക്കെ ഇണ്ട് ഹ്മ് ആഹ് ണ്ട് കോയ്ക്കള്. ഏഹ് അപ്പൊർത്തെ കോയ്ക്കള്ണ്ട്.
ഹ് ഹെ.
ആഹ് കൂട്ട്ല്ണ്ട്.
ആഹ് എന്നാ പിന്നെ മോന് ചായ കൊടുത്തോളി.
ആഹ് ഓക്കെ ഹ് ഹ്മ്.